ഹലോ
ലോക്കെറ്റില്ലേ
ആ കേൾക്ക്ണില്ലേ
ആഹ് ഇപ്പൊ കേൾക്ക്ന്ന്ണ്ട്. എന്തൊക്കെണ് വിശേഷം
ആഹ് നല്ല വിശേഷം എങ്ങനെ പോണു ത്തിട്ട എവിടെ ആഹ് പെരും മയേണ്.
ആഹ് അതെ ഇവിടിയാതെ രാവിലെ തൊട്ട് തൊടങ്ങിയത മഴ.
ആഹ് ആഹ് രാവിലെ
ആഹ് പിന്നെ വേറെന്തൊക്കെയാ ഹലോ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ടോ.
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്.
ആഹ് പിന്നെ വേറെന്തൊക്കെ ആണ് കുട്ടികളൊക്കെ എന്തേ. ആ കുട്ടികളൊക്കെ എവിടെ. ആഹ് കേൾക്കാല്ലേ
ആഹ് കേൾക്ക്ന്നില്ലേ
ഹെലോ
ആഹ് കേൾക്കുന്നു ണ്ടോ. എനിക്ക് ന്ണ്ട്
ആഹ് ഇനിക്ക് ഇനിക്ക് കേൾക്കണില്ലേരുന്നു ഇതുവെരെ. ഇപ്പൊ ശെര്യായി.
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ
ആഹ് ക്ക്ണ്ട് കേൾക്കുന്ന്ണ്ട്
ആഹ് ആഹ് മക്കളൊക്കെ വന്നോ.
കൊറ്ച്ച് കയും ഒരഞ്ച് മണി
ആഹ് ആഹ് ഇന്ന് ഇബടെ മോള് ബാലവാടീന്ന് വന്നു ഫോണില് ടാബില് കളി തൊടങ്ങി.
ഏയ് അത് ശരി. വന്നാ പിന്നെ അതായിരിക്കുലേ.
ആഹ് ഇപ്പൊ മക്കളൊക്കെ അതെല്ലേ. ഇപ്പ എല്ലാക്കും കുട്ട്യേളില് ഫോണിന്റെ ഉപയോഗം ഇങ്ങനെ കൂടി വര് അല്ലേ
ആഹ് ആഹ്
കുട്ടികള് നല്ലപ്പോ നമ്മളന്നെ നമ്മക്കന്നെ ഫോൺ ഇല്ലാതെപ്പം പറ്റില്ലല്ലോ.
ആഹ് അഹ്
ഇപ്ത്തൊരു ന്യൂസ് കണ്ടോ ഒരു അഞ്ചു വയസോ ആറു വയസ്സായ പറ്ഞ്ഞ കുട്ടി ഇമ്മ ഫോണ് കൊടുക്കാത്തെയ്ന് തൂങ്ങി മരിച്ചത്. ആത്മഹത്യ ചെയ്യുന്നത് ആ ന്യൂസ്ല് ഇങ്ങള് കണ്ടില്ല
ഇല്ല
ആഹ് സ്ഥലം ഇൻക്ക് എവിടെന്ന് ഇൻക്ക് ഓർമ്മല്ലട്ടോ ന്യൂസ്ല് വന്നിരുന്നു. കുട്ടി കുട്ടിന്റെ കയ്യിന്ന് ഫോണ് വാങ്ങിച്ച് വെച്ചു ഇഞ്ഞ് കുട്ടി പോയി തൂങ്ങി മരിച്ചു. ക്കജനൽ കമ്പില്ലേ